കേക്കാവോ ആഹ് കേക്കാം കേക്കാം, എന്തൊക്കെയുണ്ട് ഓ സുഖായിരിക്കുന്നു അവിടെ സുഖല്ലേ?
ആഹ് ഇവിടെ സുഖായിരിക്കുന്നു നാട്ടില് നല്ല മഴ ആഹ് നല്ല മഴയല്ലേ നാട്ടില്?
നല്ല മഴയാണ് പ്പോ രണ്ടീസായിട്ട് നല്ല മായ ഓ ചായോടി കയ്ഞ്ഞു
ആഹാ ഞാനും ചായയൊക്കെ കുടിച്ചിങ്ങനെ കിടക്കവാ, എന്താ കേട്ടാ ചോ ഇനി മനസ്സിലായില്ല സോറി ആഹ ഒരാളേ ഉള്ളു കേട്ടോ അവന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ഒരാളെ ഉള്ളൂ ഒരാളെ ഉള്ളൂ ഡി ഡിഗ്രി കഴിഞ്ഞു അവൻ എം എം ബി എക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുക തയ്യാറെടുക്കുക.
ഓ ഓ
ആഹ പിന്നെ എന്താ പരിപാടി ഇന്ന് രാത്രിത്തേക്ക് ഭക്ഷണോക്കെ ഉണ്ടാക്കണ്ടേ?
ഓ രാത്രിയ ഒക്കെ രാവിലെ തന്നെ ഭക്ഷണം റെഡിയാക്കും ഇന്നിവിടെ എന്താണ് ബിരിയാണീന
ഉം എനിക്കിഷ്ടമുള്ള സാധനം,
ഓ ഓ ഇണ്ടാക്കാനറിയോ?
ആഹ ഞാൻ പഠിച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ.
ഉം ഉ നള അങ്ങനെ അവിടെ ഇണ്ടാക്കല്?
എന്ത?
നിങ്ങളങ്ങനെ അവിടെ ബിരിയാണി വെക്കല് വെച്ച?
ആ് ഞാന് ദം ബിരിയാണില്ലേ ഒരുവിധം ഒപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ എക്സ്പേർട്ട് ഒന്നും അല്ല,
ഞ്ഞൂടെ
ആഹ അത് ചെയ്യുന്നുന്താ ഞാന് ആ എന്താ ഉണ്ടാക്കുന്നത്െന്ന് ഞാൻ പറഞ്ഞു തരാം ഉള്ളി പച്ചമുളക് വെളു ത്തുള്ളി ആ പിന്നെ എന്താഈ ഇത് ഒക്കെ കുടി ചതച്ചിട്ടേ, പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഉള്ളി വഴറ്റുമ്പോ അതിണ്ടോടെ ചേർ വായിട്ടും പിന്നെ ഞാൻ മുളക് പോടീ ചേർക്കില്ല ആഹ മറ്റേ ഗരം മസാലയൊക്കെ ചേർത്ത്, ആ പച്ചമുളക് ചേർക്കും നിറച്ചു പച്ചമുളക് ചേർക്കും എന്നിട്ട് എരിവിന് പച്ചമുളക് ചേർക്ക അത് വഴേണ്ടി വരുമ്പോ ഗരം മസാല ചേർക്കും പിന്നെ ടൊമാ ചേർക്കും പിന്നെ എന്ത നാരങ്ങ നീര് ലാസ്റ്റ് കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് എടുത്തിട്ട് അതില് ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കും എന്നിട്ട് ചോറ് വേർ ഇല്ല ഞാൻ ഫ്രൈ ചെയ്യത്തില്ല അതൊക്കെ എരട്ടി പണിയലെ
എന്നല് ടേസ്റ്റ് പൊരിച്ച് വെക്കണം,
ആണോ
ആഹ ആഹ
ആഹാ ഇനി ചെയ്ത് നോക്കാം ഇനി ചെയ്ത് നോക്കാം പിന്നെ അരി ഞാൻ വേവിച്ച ഇതിലേക്ക് ഇട്ട് വച്ച ദമ്മിടും
അരിങ്ങള് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കലാണോ അതോ?
ആ വേറെ വെക്കും വേറെ വെക്കും വേറെ വേറെ ഊറ്റി എടുത്തിട്ടേ ഒരു മുക്കാൽ പരൂപ ഊറ്റിയെടുത്ത് ഇതിലേക്ക് കിട്ടിട്ട് ദമ്മിടും
ഉം ഉം ഉ
യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതാ,
ഓ ഓ
ഞങ്ങൾ അവിടെ അങ്ങനെ ബിരിയാണി അധികം വെക്കലൊന്നും ഇല്ല സ സദ്യയാണ് കൂടുതല് അതെ അപ്പൊ ബിരിയാണിയുടെ ആ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇഷ്ടം കൊണ്ട് പഠിച്ചതാ
ഓ ഓ
ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും ക്കണ്ടേ അതെ അതെ അപ്പൊ നമുക്ക് വയറ് നിറച്ച് കഴിക്കില്ലേ
അത്തു ഒറ്റക്കണുന്നത്രം
അതെ മറ്റത് വാങ്ങി വാങ്ങീട്ട് വന്നാലേ നമ്മൾ ഒരു നേരം കഴിക്കാനല്ലേ ഉണ്ടാവുള്ളു ഇതാകുമ്പോ നമുക്ക് രണ്ട് മൂന്ന് നേരം നന്നായിട്ട് കഴിക്കാല്ലോ
ഓ ഓ ഓ ഫുഡ് പുറത്തുന്നൊക്കെ വാങ്ങി കഴിക്കും
ആ വാങ്ങാറുണ്ട് ആ പിന്നെ ആ ഇഷ്ടപ്പെട്ട മാസത്തി ഒന്ന് രണ്ട് വട്ടമൊക്കെ വാങ്ങാറുണ്ട് മോന് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് എന്റെ അച്ഛനുണ്ടല്ലോ ഞങ്ങളെ അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോക ല്ലായിരുന്നു ഭക്ഷണം വാങ്ങി തരാനൊക്കെ ഞാനൊക്കെ വളർന്നൊരു സമയത്ത് അങ്ങനെ ഹോട്ടലിൽ കൊണ്ട് പോയി ഭക്ഷണം മേടിച്ചു തരിക എന്നൊക്കെ വലിയ ആ ഭയങ്കര സംഭവമാണ് അപ്പൊ ഞങ്ങൾകാവശ് ആ അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും അച്ഛൻ മേടിച്ചോണ്ട് തരുവായിരുന്നു അപ്പൊ ഞങ്ങക്ക് അങ്ങനെ പൊറ ആ അമ്മ നമ്മള് സാധാ ഫുഡ് നോർമൽ ഫുഡല്ലേ ഞാനൊക്കെ വളർന്നു വരുന്ന സയത്തെല്ലാം വീടുകളിൽ നോർമൽ ഫുഡാണ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഈ സദ്യ എന്നൊക്കെ ന്നൊക്കെ പറയുന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കും ബാക്കിയൊക്കെ വീട്ടില് നോർമ ലായിട്ടുള്ള സാധനമാണ് ഇങ്ങനത്തെ ഇപ്പഴല്ലേ ഈ ഭക്ഷണോന്ന് പറഞ്ഞാൽ ഇത്രയും വെറൈറ്റിയും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത്
അതങ്ങനെ തന്നെ നമ്മടെ കാലത്തൊന്നും എത്തൂല്ലേ കിട്ടുന്നത് ചോ ചോറും ചമ്മന്തി അയല
ആ നോർമൽ ഈ ഭക്ഷണം നോർമൽ ഭക്ഷണ ഉണ്ട ഞങ്ങൾക്ക് സദ്യ ഒക്കെ കഴിക്കുന്നെ എന്താ പറയാ ഓണത്തിന് വിഷുവിന് പിന്നെ ആരുടെങ്കിലും മാരേജിന് പോകുമ്പോ അതിന് അങ്ങനെയാ സദ്യ കഴിക്കുന്നേ ഞാനൊക്കെ ഇപ്പൊ പറയുവേ നിങ്ങള് അവിടെയൊക്കെ എന്താ പറയ ശർകര വരട്ടിയില്ലേ മധുരമുള്ള ആ സാധനം അതെ ആ ഞങ്ങള നാട്ടി ഉപ്പേരി എന്നാ പറയുന്നുന്നത് അപ്പോ അത് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് ഓണത്തിനും വിഷുവിനും ആരുടെയെങ്കിലും കല്യാണത്തിന് സദ്യയ്ക്ക് അല്ലാണ്ട് ആ സാധനം ഞങ്ങക്ക് കിട്ടുകേ ഇല്ല
ആ ആ ചക്കര കട്ടി ഒരു കട്ട ആയിക്കണ്ടേക്കാരല്ലേ ശർക്കരന്റെ മാതിരി
ആ കായ വറുത്തില്ലേ കായയില്ലേ നല്ല കട്ടക്ക് കട്ട് ചെയ്തിട്ട് അത് വെച്ചുണ്ടാക്കു ക്കുന്നെയാ അപ്പൊ ഞങ്ങക്ക് അത് ഭയങ്കര കൊതിയ ഹലോ കേൾക്കാവോ ഇടക്ക് സൗണ്ട് കട്ട് ആയി കേട്ടോ
ഓഹ് ഓഹ് ഞാനേ ആകെ രണ്ട് ര ണ്ട് മൂന്ന് തവണേ സദ്യ കഴിച്ചിട്ടുള്ളൂ
ആണോ പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഏത് ബേക്കറിൽ പോയാലും കിട്ടും
ആ അതുണ്ട്
ആ പക്ഷെ ഞങ്ങള് വളർന്ന വരുന്നൊരു ടൈമില് ഈ സാധനം ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ആ സമയത്ത് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാ ആഹാരം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ലക്ഷ്വറി ആയിരുന്നു ഇവർക്കിപ്പ അതൊരു സ സാധാരണ കാര്യാണ് എന്തും കിട്ടുവല്ലോ
അതെ
ഈ മന്തിയൊക്കെ എന്ന് പറയുന്ന നമ്മളിപ്പഴല്ലേ കേട്ടു തുടങ്ങിയത് ഞാനൊക്കെ ഇപ്പഴാ കേട്ടോ കേട്ടു
ഞ ഞാനും തൊടങ്ങിയത ഇപ്പോ ഒരു എട്ടര എട്ട് അഞ്ച് അഞ്ച് വർഷം ഉള്ളില് കേട്ടിട്ടോളു
പത്ത് വർഷായി കല്യാണം കഴിഞ്ഞുവന്നിട്ട്
ആണോ അപ്പ അത് കാരണം ആ ഭക്ഷണം ഒക്കെ ഇപ്പലാവശ്യാണ് നമ്മള് ജീവിച്ച പോലേന്നും അല്ലല്ലോ ഇപ്പഴ്‌ത്ത കുട്ടികള് അതിന്റെതായ ബുദ്ധിമുട്ടുകളിണ്ടേ അസുഖങ്ങളും
അതുണ്ട് പിന്നെ ഇപ്പൊ മക്കളൊന്നും രണ്ടൊ ക്കൊള്ളു
ആ അതെ എനിക്കൊരാളെ ഉള്ളൂ
ആഹ് അന്ന് കൊറേ ഉണ്ടായ്നല്ലോ അമ്പത് പത്തുണ്ട് എന്റ വീട്ടില് പത്താൾക്കാരാന്
ആഹ് പക്ഷെ ഞങ്ങളെ വീട്ടില് ഞങ്ങള് രണ്ടുപേരായിട്ടോ ഞാനും ച് ഞങ്ങള് രണ്ടു പേരാ ആ അധികം അധികം ആൾ ക്കാരില്ല അപ്പൊ അങ്ങനെയൊക്കെ അല്ലല്ല ഈ ഇവിടെ ഞ ഞങ്ങളിപ്പ താമസിക്കുന്നത് ഞങ്ങള് മൂന്ന് പേരെ ഉള്ളൂ ആ ആ ഞങ്ങള് കുഞ്ഞിവെരോ ഏഹ് ഒരു പത്ത് വയസ് വരെയൊക്കെ കൂട്ട്കുടുമ്പം ആയിരുന്നു അത് കഴിഞ്ഞ് ഓരോ ഓരോരുത്തര് ഓരോ സൈഡിലേക്ക് മാറി അന്ന് മൊ ത്തത്തിൽ എല്ലാവരും അവരവരുടെ ലൈഫും കാര്യങ്ങളു ആണ് എന്നാലും ഇതുപോലെയല്ലട്ടോ കൊറെേ കൂടിയൊക്കെ മെച്ച ത്തായിരുന്നു പക്ഷെ ഇപ്പൊ വന്നിട്ട് ആർക്കും സമയില്ല എല്ലാരും അവരവരുടെ കാര്യം നോക്കി ഏഹ് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എല്ലാരും കൂടും അ അത് കഴിഞ്ഞ് എല്ലാരും പോവുന്നു മുന്നേ അങ്ങനെയല്ലല്ലോ
അവിടെങ്ങനെ മഴയൊക്കെ കെട്ടി നിക്കുവോ വെള്ളം കെട്ടിക്കുവോ?
ഇല്ല ഇപ്പൊ ഞാൻ താമസിക്കുന്നടുത്ത് ഇപ്പൊ മഴ തൊടങ്ങിയിട്ടില്ല ഇവിടെ ഇപ്പ ചൂടാണ്
അപ്പോ ആ നല്ല ചൂടാണ് നാള മുതലൊരു മഴ ഇപ്പൊ ഇന്ന് മൂടിക്കെട്ടിയൊക്കെ വെരുന്നുണ്ട് നാള മുതല് മൺസൂൺ തൊ ടങ്ങാണെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ അങ്ങനെ മഴ കെട്ടിക്കിടക്കുന്ന അ അല്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ അവിടത്ത അത്രേം മഴയൊന്നും പെയ്യില്ല ഇവിടെ ആഹ് അപ്പൊ ഞങ്ങളിങ്ങനെ മഴ നോക്കിയിരിക്ക അവിടത്തെ മഴയൊക്കെ കേട്ട് കേട്ട് നോക്കിയിരിക്ക ഇവിടെ എപ്പ പെയ്യ് എപ്പഴ എപ്പം പെയ്യോന്നൊക്കെ നോക്കിയിരിക്ക
പൂതി വെച്ച് നിക്കാലേ
അതെ അതെ ഇവിടെ ഇപ്പൊ നല്ല ആ നമ്മള് ഈ മഴ പെയ്യുന്നേന് മുന്നെ നമ്മള നാട്ടിലൊരു ചൂടില്ലെ ദേ വെയർത്തൊഴുകുന്നൊരു ചൂട് ആ ആ ചൂടാണ് ഇപ്പം അല്ല മാർച്ചിലൊക്കെ വെരുമ്പോ മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പഴേ ആഹ് നമക്കിങ്ങനെ വെയർത്ത് ഒഴുകില്ലേ
ഉം
ആഹ് അപ്പൊ അതിന്റെ ഇന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയായപ്പോ ഒന്ന് ചെയ് ച്ചിയാ പറഞ്ഞെ സ്കൂളിൽ വിടുന്ന സമയായപ്പോ കറക്റ്റ് ആ സമയത്ത് മഴ പെയ്തൂന്ന്
ഉം അതൊന്ന് ചീപ്പാക്കാന
ആ അത് നമ്മുടെ സ്കൂളി പോ മ്പഴും അങ്ങനെയല്ലേ? പോകുന്ന സമയത്തും മഴ പെയ്യും തിരിച്ച് വെരുന്ന സമയത്തും മഴ പെയ്യും
ഉം ഉം
പോകുന്നതും നനഞ്ഞിട്ടാ വരുന്നതും നനഞ്ഞിട്ടാ ഉം ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ബിരിയാണി ഓ സോറി ആഹ് ആഹ് ആഹ് ചിക്കൻ പൊരിച്ചത് കുട്ടികൾ സ്കൂളിൽ പോയിട്ടൊക്കെ വന്നോ വിരുന്നുണ്ടായിരുന്നോ
വിരുന്നാ ആ നാത്തൂൻ ഉണ്ടായിരുന്നു
ഓ അതാണ് അതാ ചിക്കൻ ബിരിയാണിയിലേക്ക് പോയത് അല്ല സാധാരണ എന്താ മീനൊക്കെ മേടിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നേ
ആഹ് അതെ മീൻ പൊരിച്ചതും സാധ സാധാ ചോറും ഇത് കർമൂസക്കറിയോക്കെ ഉണ്ടാവും
കറമൂസന്ന് പറഞ്ഞ എന്താ
പപ്പായ
പപ്പായാ ഓരോ എത്ര പുതിയ അല്ല പുതിയ മീൻസ് നമ്മൾ പല സ്ഥലങ്ങളിൽ ഓരോ സാധനത്തിനെന്നെഎത്ര പേരുകളാണല്ലേ
അവടെ എന്താ പറയാ
ഞങ്ങൾ സാധാരണ പപ്പായു ന്ന് പറയും കപ്പങ്ങയെന്നും പറയും
എത്ത് കപ്പങ്ങേ
കപ്പളങ്ങ ആ അതിന് ഇങ്ങനെ ചേർത്തിട്ടുള്ളായൊന്നും വരത്തില്ല കപ്പങ്ങ
ഉം ഉം ഉം ഉം
ആ പിന്നെ പപ്പായന്ന് പറയും കോമൺ ആയിട്ട് ലോ ആ ലോ ലാംഗ്വേജിൽ കപ്പങ്ങ കപ്പങ്ങന്ന് പറയും
ഉം ഉം ഉം
എത്ര വാക്കുകൾക്കാ വ്യത്യാസല്ലേ മീൻസ് വാക്കല്ല ഈ സാധനങ്ങളുടെ പേരെ
അത് ഓരോരോ അകലത്തിന് അനുസരിച്ചുണ്ടല്ലോ ഇപ്പൊ കോഴിക്കോട് നല്ല ശുദ ദ്ധ മലയാളത്തിലല്ലേ സംസാരിക്കുള്ളൂ
അതെ എന്നാണ് പറയുന്നത് ഞാൻ കോഴിക്കോട് പോയിട്ടില്ല പക്ഷെ നല്ല എന്താ പറയാ നല്ല ആ ഞങ്ങൾ തെക്ക് ഏരിയൽ വരും തെക്ക് തെക്ക് ഉം അല്ല കോഴിക്കോട് ഭയങ്കര ന